ഹലോ ക്ക് നല്ല വിശേഷം കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കാം
ആ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡൊക്കെ കഴിച്ചു-
കെടക്കാനുള്ള ഒരുപാടി ആവൂല്ലേ? ഓ
ഉം നീ കഴിച്ചോ?
കഴിച്ചു കെടക്കാൻ നിക്കായിരുന്നു അപ്പൊ ഇന്ന് റൊണാൾഡോന്റെ കളിയൊക്കല്ലേ
ആഹ് കളി കാണുവാ അപ്പറത്തന്ന് ചേച്ചിയും അച്ഛനും കളിക്ക് കാണ്ന്ന്ണ്ട് ഞാൻ എടക്കിങ്ങനെ പോയിനു
അയ്ശരി
ഉം എന്താന്ന് സ്പെഷ്യല് ഫുഡിന്
ഇന്ന് സ്പെഷ്യലി ചിക്കൻ ബിരിയാണി
എന്ത് സ്പെഷ്യല് ചിക്കൻ ബിരിയാണിയൊ ചിക്കൻ ബിരിയാണിയായിട്ട് എന്ത് സ്പെഷ്യല്ത്
എങ്ങനെ
ചിക്കൻ ബിരിയാണി സ്പെഷ്യലല്ലേ
അതെ അതെ ആ ഇന്നത്തെ സ്പെഷ്യല്ന്നാണ് ഞാൻ പറ്ഞ്ഞത്
ആഹ് അങ്ങിനെ ഞാൻ കേട്ടെ എന്ത് സ് സ്പെഷ്യല്ന്ന്
ഓ അയ്ശരി അങ്ങനെ കേട്ടത്
ഉം എന്താ പഠി ഇല്ലല്ല പഠിക്ക പഠിക്ക
എന്ത് പഠിക്കുന്നേ?
ഞാൻ ഡിഗ്രി തേർഡ് ഇയർ
അയ്ശ
നീയോ
ഞാന് എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് രണ്ട് കുട്ടികളുണ്ട്
ഇപ്പൊ കാര്യയിലെ സൗണ്ടോയി
അയ്യോടാ എന്തോ നിക്ക ആദ്യായിട്ടാ ഒരാളങ്ങനെ പറയ്ന്നെ
ണ്ട്
ഓ
എങ്ങനെ പോകുന്നു ക്ലാസ്സൊക്കെ
ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നു ഇപ്പതാ തേർഡ് ഇയറിലേക്ക് തേഡ് ഇയർ ക്ലാസ് തൊടങ്ങി ഇപ്പൊ വാലേഷൻ നടന്നോണ്ടിരിക്ക ആ നമ്മളെ ഫോർ ത്ത്സെമ്മിൻ്റെ വാലേഷൻ നടന്നോണ്ടിരിക്കാ
ആഹ് അപ്പൊ ഇപ്പം ലീവാ ആ ശെ അപ്പൊ അടിച്ചു പൊളിക്കായിരിക്കുല്ലേ
ആഹ ഇല്ല നമ്മക്ക് വെക്കേഷന്റെ ഒരു മാസം ഫുൾ എക്സാം ആരുന്നു അതിന്റയ് ഇങ്ങനെ-
ആഹ അത് ശരി
ഉം എന്നിട്ട് പിള്ളേരൊക്കെ ഉണ്ടോ
പിള്ളേരുണ്ട് രണ്ടു പേരുണ്ട് ഉറങ്ങിപ്പോ
ഉറങ്ങില്ലേ
ഉം
ഉറങ്ങുമ്പോഴേ ഇരിക്കലേ ഫോണ് കളിക്കാൻ പറ്റിയ
അതാണ് മറ്റത് ഞമ്മള് ഫോൺ എടുക്കുമ്പോ കിട്ടണ്ടണ്ട് ഉ കാത്തിട്ടിഴുന്ന ചോയ്ക്ക്ന്നെ ചെറിയ മോള്
എന്തൊക്കാ പഠിക്കാണോ എന്തൊക്കെ ചെയ്യുന്നേ
ഞാന് എന്താ പറയാ കമ്പ്യൂട്ടർ ഡിറ്റിസിി കഴിഞ്ഞതായിരുന്നു അപ്പൊ വീട്ടിലി ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്
ആഹ
അപ്പൊ ചെറിയ മോളായോണ്ട് പുറത്തു പോയിട്ട് ചെയ്യാനിപ്പോ സാധിക്കൂലല്ലോ
ശരി
മോള് ചെറിയ കുട്ടിയ ഒന്നേര ആഹ ഒന്നര വയസ്സ ആാവുന്നുള്ളൂ
ഉം രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ പത്ത
വെല്ലയ മോള് എൽ കെ ജില്ല
എൽ കെ ജി ഒരു- എടെ ചെറുത്താണ്
ആഹ ചെറിതാണ്
ഉ ഉം ഇനിയിപ്പോ നാളെ സ്കൂളിലേക്ക്ക്കെ ആക്കണ്ടേ നാളെ സ്കൂള ഉണ്ടാവല്ലേ
ആഹ് നാളുണ്ട് നാളുണ്ട് ഇനിയിപ്പോൊ അവധി ഉണ്ടല്ലോല്ലേ വ്യാഴോ, വെള്ളി അവധിയാ മുഹരത്തിന്റി അവധിയ
വെള്ളിയാഴ്ച മാത്രമല്ലേള്ളൂ
വ്യാഴം ഇവർക്ക് വ്യാഴം ഉണ്ട്, അവധിയുണ്ട്.
ആഹ അപ്പൊ ഇനി നാളും കൂടെ കഴിഞ്ഞാാല ഇനി തിങ്കളാഴ്ച്ചായിരിക്കുല്ലേ.
ആ തിങ്കളാഴ്ച്ചാ യ്രിക്കും അപ്പ അതിലെങ്ങനെ വെരുന്നു. പോണംന്നൊക്കെ ചെറിയ പ്ലാനിങ് ണ്ട്. സ്കൂൾളൊക്കെ ചേർത്തി കഴിഞ്ഞാ പിന്നെങ്ങനെക്കെ കിട്ടുമ്പളല്ലേ
ആ ശെര്യാ ഉം
ഇയാൾക്കെങ്ങനെ യാത്രൊക്കെ നല്ല ഷ്ട്ടാണോ?
ആ യാത്ര ഇഷ്ടാണ് എടക്കൊക്കെ പോവാറ്ണ്ട്. ഉം ഓക്കെ ഒ
ഓ ഞങ്ങളൊ കോളേജ് പഠിക്കുന്ന ടൈംമില് ക്ലാസ് കട്ടൈതൊക്കങ്ങനെ പോയിരുന്നു.
നമ്മള് ക്ലാസ് ട്ടെയ്യും ക്ലാസ് കട്ടൈത്ട്ട് എങ്ങോട്ടേലും ഫുഡടിക്കാനൊക്കെ പോവും
ആ ആ അതൊരു വേറെ രസാണ്ല്ലേ അതൊന്നും പിന്നെ ക്കിട്ടൂല ആ കാലോ ആ രസൊക്കെ ഇപ്പങ്ങനെ ആലോയ്ക്കും ഡിഗ്രി ഒക്ക പഠിച്ച കാലത്ത്
ഉം
അങ്ങനെയൊക്കെയായിരുന്നു ഇനി ഇപ്പോ ഒന്ന് തിരിച്ച കിട്ടില്ലോ നാളെ ഇരിക്കുമ്പോളാണ് സങ്കടം ഇപ്പൊ മാക്സിമം അടിച്ചു പൊളിച്ചോ
ആ ഇപ്പൊ പോവാറില്ലേ സിനിമക്കൊന്നും
ഇപ്പൊ പോവലുണ്ടു ചോദിച്ചപ്പോ കുട്ടികളും കൊണ്ടൊക്കെ സിനിമക്ക നല്ല കഥയാന് രണ്ട് മണിക്കൂർ അവരോടെ പിടിച്ചിരുത്തുവാന് പറ- മ്പു
ഉം കരയും പിന്നെ കാണാൻ പറ്റൂല
അതാണ് അവരവുടിരുന്നു സൗണ്ട് ഒക്കെ ഉണ്ടാക്കുമ്പോ വേറെലാ ർക്കും കൂടി അതരു ബുദ്ധിമുട്ടാവുംല്ലേ
അതെ
പുറത്തൊക്കെ അങ്ങനെ പോവുവ എടക്ക്
ഉം എന്നിട്ട് വീട്ടില ആരൊക്കായാ ഉള്ളേ
വീട്ടില് ഹസ്ബൻഡ് ഉണ്ട് പിന്നെ രണ്ട് മക്കളും ഉമ്മയു ഉപ്പയും പിന്നെ ഹസ്ബൻടിന്റ് അനിയന് അനിയന്റെ വൈഫ് ഒക്കെ ഉണ്ട് ആ ഹസ്ബന്റിന്റെ വീട്ടിൽ
നല്ല ഫാമിലി അല്ലേ
നല്ലഫാമിലി
ഹു ഹും
നിന്റെ വീട്ടില ആാരൊക്കെണ്ട്.
എന്റെ വീട്ടില് ഞാന് അച്ഛൻ അമ്മ ചേച്ചി.
ഉം. കുക്കിങ്ങക്കറിയോ
കുക്കിങ് അറിയാം. സ്വന്തമായിട്ട് ഇണ്ടാക്ക അറിയില്ല. യൂട്യൂബ് ഒക്കെ നോക്കി അങ്ങനെ കുക്ക് ചെയ്യും.
ഞാൻ എല്ലാവരും ഏറെക്കുറെ അങ്ങനൊക്കെ തന്നെയാണ്. മ്മളൊന്ന് കല്യാണം കഴിഞ്ഞ ടൈമിലൊരു പണി അറിയില്ലനി. പിന്നെ ഇങ്ങനെയൊക്കെ പഠിച്ച വന്നു.
ഇപ്പ പിന്നെ ഒന്നിന്റെ സഹായല്ല തെ ഇണ്ടാക്കൂല്ലേ.
ആഹ്.
ഉം.
നിനക്കെത്ര ഏജായി
ഇനിക്ക് ട്വന്റി.
തങ്ക് യു.
ഉം താത്തക്കോ
എനിക്ക് ട്വന്റിി ഫോർ.
ട്വന്റി ഫോർ ഉ വല്യ വ്യത്യാസില്ല അപ്പ നേരത്തെ കല്യാണം കഴിഞ്ഞ.
ഉം. എത്ര പ്ലസ് ടുൽ എത്തിയപ്പോ തന്നെ കെട്ടുക.
ഇല്ല ഡിഗ്രി.
ഡിഗ്രി. ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുമ്പോ
ടൈമിലായിരുന്നു. അപ്പൊ പിന്നെ കല്യാണംക്കെ കഴിഞ്ഞു പിന്നെ എന്താ പറയാ ഗർഭിണയക്കായപ്പോ അങ്ങനെ നിർത്തേണ്ട സാഹചര്യം വന്നു പിന്നെ ഛർദ്ദി അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോ പിന്നെ നിർത്തി പിന്നെ ആ സമ് എഴുതാൻ പറ്റീയില്ല. അങ്ങനെ ഡിഗ്രി മൊത്തത്തില്ൽ മൂഞ്ചി പോയി.
പിന്നെ കോഴസ് എടുത്ത്
എഴുതിടുക്കണം എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേത് കഴിഞ്ഞപ്പോ കുട്ടി ഒന്ന് കൊറച് ആവട്ടേ വിചാരിച്ചിന്ന് അപ്പൊ പിന് അടുത്ത മോള് പ്രഗ്നന്റ് ആയപ്പോ അതാണ്. എപ്പൊ പ ഗ്രരിമത്ത് ടച്ചൊക്കെ വിട്ടു. വേറെ പ്രശന്നകോഴ്സൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലൊക്കെ ജോലി കേറണം ന്നുള്ളതിലപ്പോ
ഉ ഓൺലൈൻ ആയിട്ട്ന്നെ നോക്കണ്ടാവല്ലേ
ആഹ ഓൺലൈന ആയിട്ട് മെയിനാ യിട്ട് നോക്കല് ഇപ്പൊ പൊറത്ത് പോവല് കൈയത്തോണ്ട്
ആഹ
ഉം താത്ത ഫുഡക്കെ ഉണ്ടാക്കോ കൊറെ
ആഹ ഫുഡ ഒക്കെ ഉണ്ടാക്കും ഏറെക്കുെ റെ ഒക്കെ എല്ലാം ഉണ്ടാക്കും ടെസ്റ്റ ഉണ്ടാവില്ലെങ്കിലും ഉണ്ടാ
ആരാ അവിടെ കുക്ക് യ്യ നാത്തൂന് ഉണ്ടാവും
ഉ കുക്ക് ചെയ്യാന ഞാൻ ചെയ്യും പിന്നെ ഇമ്മ ഹെൽപ് ചെയ്യും അങ്ങനെ ഉ ചില ഇപ്പ മോള് കരച്ചിലൊക്കെയാണെ പിന്നെ ഉമ്മ കുക്ക് ചെയ്യൂ
ആഹ
അങ്ങനെ
ഉം സിനിമ കാണലുണ്ടോ വീട്ടന്ന്
ഓ സിനിമ കാണുംസിനിമ വീട്ടില് ടി വി ഇല്ല ടി വി ഇവിടെ മാക്കിഷ്ടല്ല ടി വി വെക്ക്ണ വീട്ടില് അപ്പൊ പിന്നെ ഫോണില് വണേ നിവർത്തിയള്ളൂ ഫോണില് ഉ അതെ അതെ അപ്പൊ കുട്ടികൾ ഉറങ്ങിയിട്ടേ നടക്കുള്ളൂ അല്ലെങ്കിൽ പിന്ന നടക്കൂലടോ ഫോണില് കാണുമ്പോ
അത പിന്നെ ഇപ്പൊ ഫോ ഇൻസ്റ്റഗ്രാമ റീല്
ആഹ കിട്ടും പക്ഷെന്താ രണ്ട്മണിക്കൂറൊക്കെള്ള സിനിമയാണെങ്കിൽ അത് കണ്ടു തീർക്കാ രണ്ട മൂന്ന്ു ദിവസം പിടിക്കുന്നുതാണ് ഉ ഇത് കഴിഞ്ഞട്ടും കുട്ടികൾ എന്തെങ്കിലും കാരം പറ വരുമ്പേ ആ് നിർത്തി ഇങ്ങനെയൊക്കെ ഉണ്ടേ ആ എവിടെ നിർത്തിച്ചതിന്റെപ ഇപ്പ എന്തണെന്ന് ആലോിച്ചെടുത്തിട്ട് പിന്നെ ബാക്കി കാണണെ ലാസ്റ്റ് വാഴറിഞ്ഞ സിനിമ കണ്ടിത് മൂന്ന് ദിവസം കൊണ്ടാ കണ്ടു തിർത്ത്
ആ
അത് അങ്ങനെ വിചാരിക്കോ ആദ്യക്കെ നല്ല സുഖായിണി പിന്നിതങ്ങനെ കണ്ടിമ്മ കണ്ടിരിക്കാണ് ഇപ്പൊ ഞമ്മള് ഫോണ് എടുത്ത ഓർ ഫോൺ ചോദിച്ചു വരിയാണ് കൊറച്ചേറെ ഫോൺ തരോ പോയിക്കും
പിന്നെ കൊറെ നേരം
ആ അതന്നെ
എന്നിട്ട് കിടക്കാന് ആയോ ഉറങ്ങാനായോ
ആ കുട്ടികളൊക്ക ഉറങ്ങി ഇനി ന കൊറച്ച് നേരം ഇങ്ങനെ കളിയൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഇ പോർച്ചുഗലിന്റെ കളി അതൊക്കെ കൊറച്ചു നേരം ഇങ്ങനെ കണ്ടിട്ട് ഇനി കിടക്കും ഞാന് പോർച്ചുഗല്
പോർച്ചുഗൽ ഓ വെറുതല്ല ഉം ഉം ഇന്ന് എന്തായാലും ജയിക്കും തുടങ്ങിയപ്പോ തന്നെ രണ്ട് ഗോള് അടിച്ചില്ലേ ഞാൻ കണ്ടില്ല ആര ആടിച്ച റൊ റൊണാൾഡോ അടിച്ചോ
എന്ത് ഞാൻ നോക്കിട്ടില്ല ഞാനിങ്ങനെ ഇത് വന്നപ്പോള് ജസ്റ്റ് ഇതിലൊന്ന് കേറി നോക്കി എന്നല്ലാതെ
ആ ഞാനും കണ്ടില്ല ഞാൻ ചെന്നപ്പോ പറഞ്ഞു രണ്ടു ഗോള് അടിച്ചിന്ന്
ഓ അത് ശരി
ഉം
പിന്ന ഇങ്ങനെ കണ്ട് നോക്കണം നാളെ എന്നിട്ട് ആ നാളെ ക്ലാസുണ്ടാവലോ അല്ലേ
നാളെ ക്ലാസ്സില്ല അപ്പൊ കൊറേ നേരം കിടന്ന് ഉറങ്ങാം
ആ
ഇനിയിപ്പ മക്കൾക്ക് ലീവ് ആയാല് ഫ്രീ ടൈമ ഫ്രീ ടൈമില് ഇത് തന്നെ സിനിമ കാണും സീരീസ് കാണും ഡ്രാമ മ കാണും
അ ശരി വേറെ ചിത്രം വരെ അങ്ങനത്തെ ഹോബീസ് എന്തെങ്കിലും
ചിത്രം വര ഉണ്ട്
ഓ ആ
ഉം എടക്കായി ഈ നെറ്റൊക്കെ തീ ന സമ്യത്തെ
ൈല്ലേ ഞൻ രുന്ന ടൈമില് എ സ്റ്റോർര് ക്ലിയർയയ്യ അതെങ്ങെ നോക്കി വാണ്ടെ വാണ്ടാത്തേ തെര്ഞ്ട്ച് ഗ്യാലറിയില് ആ പയേക്കേറ്റിചീനെ സിനിമകളൊക്കെ ഡിലീ റ്റാക് ക
അയ്യോ മഴ ഇണ്ടായ്ര്ന്നോ അവിടെ
ഇല്ല ഇന്ന് മഴയല്ല ഇപ്പൊ ഇന്ന് ഇന്നലായിട്ട് മഴ കുറവ
ആഹ ഇവിടെ എവിട് ല്ല ഇവിടെ നല്ല വെയില ഇന്നും നല്ല വെയില് ഇനിപ്പൊ നാളെ മഴ ണ്ടാവുന്നൊക്കെ പറിണിണ്ട്
ആഹ അതങ്ങനെ പറയുന്ന ദിവസം അധികമായ ഉണ്ടാവലില്ല
ഉം അതെ സ്കൂളും ഇണ്ടാവില്ല റെഡ് അലേർട്ട് പറഞ്ഞ സ്കൂളും ഇണ്ടാവല പക്ഷെ അന്ന് നല്ല വയിലരിക്കും
അതാണ് നല്ല മഴള്ള്ന്നറ്റെ അവധിും കിട്ടൂല
അതെ